ഹലോ ആഹ് കേക്കാവോ ആഹ് കേൾക്കണ്ട് എന്തൊക്കെയാ വർത്താനംക്കെ സുഖല്ലേ
ആഹ് സുഖായിട്ടിരിക്കുന്നു മഴയൊണ്ടാരുന്നോ?
ഴ ണ്ടാരുന്നോ? മഴ ഇന്നലക്കെണ്ടാരുന്നു ഇന്ന് രാവിലക്കെ ചെറുങ്ങനെ ചാറ്റിട്ടെള്ളൂ അല്ലാതെല്ല. ഭയങ്കെര വെയിലെഞ് ഉച്ചക്കൊക്കെ.
ഇന്നോ ആഹ് ആഹ് ആഹ് ഞങ്ങക്കിന്നലെ നാ രാവിലൊ ട്ടു മഴയാരുന്നു ഇന്നലെ തെളിഞ്ഞിട്ടേല്ല.
ഏഹ് ഇവടന്നും നാലൊരു മയ നല്ലൊരു മയ പെയ്യാനു പൂതിയാവ അങ്ങനെ പെയ്യ് കൊ പെ കൊറേ ആയി പെയ്തിട്ട് മയ. ആ വെള്ളോം ഇപ്പം എല്ലാന്നും പൊങ്ങിട്ടില്ല ആ മഴ അങ്ങനെ മൂടിക്കെട്ടി നിക്കും പക്ഷേ അങ്ങനട് പെയ്യുല കന
പെയ്യത്തില്ല.
അവിടെവിടെക്കായിട്ട് വിളിച്ചോക്കുമ്പോ അവടൊക്കെ നല്ല മഴയാണന്നിങ്ങനെ പറയണേക്കാ
ആഹ്
ആഹ് ഉം ങ്ങളെ കെൺറ്റിലക്കെ വള്ളം വന്നോ വെള്ളണ്ടോ ഞങ്ങക്ക് വെള്ളോണ്ടായിരുന്നു. ഉം ഏഹ് ഞങ്ങളക്കെണറിൽക്കെ ന ല്ലോണം വെള്ളം വറ്റി പറ്റങ്ങട് വെള്ളല്ലാതായി. കുടിക്കാനൊന്നും പിന്നെ പൈപ്പു വെള്ളണ്ടായിരുന്നു ആഹ് ആഹ് പിന്നെ പൈപ്പുവെള്ളോം ഇൽ ഇല്ല ഞങ്ങള് ത്ണ്ടായിനി കുടിവെള്ള പൈപ്പില്ലേ
ആഹ് ആഹ് ആഹ്
അതുണ്ട് പിന്നെ കുയൽ കിണറുണ്ട് അയിത്തക്കെ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ആ അൺ വേനലായല് ഒരു പത്തിൻറ്റ് കഴിയുമ്പോത്തേ വെള്ളം തീരും പിന്നെ കൊറച്ചഴിഞ്ഞ് പിന്നേം ഓണാക്കണം.
ആഹ് ആഹ്
ഉം
അപ്പ ഈ നമ്മടെ പൈപ്പ് ലൈനിനൊള്ള വെള്ളങ്ങനാ വെരുന്നത് എല്ലാ ദിവസവും വെരുവോ അതോ
എല്ലാസോം വരില്ല ഒന്നരാടൻ ആഴ്ച്ചേല് ഒരിസം രണ്ടീസം കൂടുമ്പളങ്ങനക്കെ വരുള്ളൂ. ചെല ദിവസം രണ്ടീസം അടുപ്പിച്ച് വെരും. അതെ നല്ലോണം വെരും ചെൽപ്പോ ആവിശ്യല്ലാത്തപ്ലെക്കും മയ ള്ളപ്പളാക്കും വരാ ഉം അപ്പ ഡ്രമ്മിലോ അങ്ങനെന്തേലൊക്കെ ആക്കി വെക്കല ച്ചെ കുടിക്കാൻ പറ്റൂലല്ലോ നല്ല ബ്ലീച്ചാരിക്കും.
ആ അപ്പ നമക്ക് കുടിക്കാനൊള്ള വെള്ളം നമ്മടെ കെണറ്റിന്ന് കിട്ടൂലോല്ലേ
ഇല്ല കുടിക്കാനും കിട്ടൂല പിന്നെങ്ങള് അയൽക്കത്തോ അവടെവിടെയക്കയൊള്ള നല്ല കെണർല് ഉള്ള വീട്ടി പോയി ലേസം കുടിക്കാൻ മാത്രം കൊണ്ടൊരും
കൊണ്ടുവരും അപ്പ അയ അടുത്തൊള്ളിടത്തൊക്കെ അടുത്തൊള്ള വീടുകൾലൊക്കെ വെള്ളത്തിന്‌ ബുദ്ധിമുട്ടാണോ അതോ
ഇല്ല അടുത്ത വീട്ടില് കെണർ ള്ള് വെള്ളം പറ്റീട്ട് വറ്റിയില്ലന്നാലു വള്ളം ഉണ്ടായ്നു ഞമ്മൾത് പറ്റെങ്ങട് തീർന്നു മുക്കാനുല്ലാതായി പോയി പിന്നെ കെണറൊന്ന് വറ്റിച്ച് നന്നോണം നല്ലോണന്ന് ക്ലീൻ ആക്കി അതുകൊണ്ട് വെള്ളല്ലാത്തോണ്ട് കൊറെ കാലായിനി ക്ലീൻ ആക്കിട്ട് ഇപ്പം മഴയായിട്ട് വെള്ളക്കണ്ട് പക്ഷെ നല്ല കലക്ക് വെള്ളാണ് തെൾഞ്ഞിട്ട് ഇന്നൊന്ന് തെളിഞീണ് വെള്ളം ഉം ഔടെ വെള്ളം കൽങ്ങോ മഴൊക്കെ പെയ്താല് വെള്ളം
എന്തോ
കെണർ ലെ വെള്ളം മഴ പെയ്താ കലങ്ങോ യി
ഇല്ല ഇല്ല നമുക്ക് വ്ടെ അടി പാറയാണെ അതുകൊണ്ട് കലക്കല ങ്ങനെ ഉണ്ടാകത്തില്ല
ഏഹ് ഇവിടേം പാറ തന്നെയാണ് കെണറില് തായെ പക്ഷെ നല്ല കലങ്ങു എൻ തായിനി അ വക്കൊന്നും കെട്ടിയിട്ടില്ല ആ തായിരും വരോന്ന് ചോയ്ച്ചു അങ്ങനെ പൊതുവെള്ളം എർങ്ങണ സ്ഥലം ണ്ട് ആൽമാറൊക്കെ കെട്ടീണ്
ആഹാ അത് ഈ പിന്നെ വര് നമ്മടെ ആശാവർക്കർമാരൊക്കെ വരും അവര് വന്ന് കോ ക്ലോറിനേറ്റൊക്കെ ചെയ്യും ആത് മഴയൊക്കെ പെയ്ത് വരുന്ന ആയോണ്ടേ അങ്ങനെയൊക്കെ പറയും തളപ്പിച്ചൊക്കെ കുടിക്കാവണംന്നൊക്കെയാ പറയുന്നേ വടെ തിലെ വന്നില്ല വടെട്ത്തൊക്കെ വന്നന്ന് പറഞ് ക്ളോറിനിടാൻ വന്നിട്ടുണ്ടായിരുന്നു ഉം പിന്നെ മക്കളൊക്കെ എന്നാടുക്കുന്നു അത് ശരി ആ ഹാ ഹാ ആ എങ്ങും പോയൊന്നുല്ലയോ തിയായിട്ട് യാത്രയൊന്നും ല്ലായിരുന്നോ
ആഹ് പോയീനി ന്നലെ പ്പൊ രു ഞാറാഴ് ചായോണ്ട് ഞങ്ങള് നിലമ്പൂര് അങ്ങനെ ച്ച് ലോങ്ങൊക്കെ പോയി കക്കാടംപൊയിര് അങ്ങനെ കൊർച്ച് ലോങ്ങൊക്കെ പോയ്
എവിടെ എനിക്ക് പിന്നെ എ സ് സെ നെ ക്ക് സൗണ്ട് കൊറഞ്ഞാണേ കേക്കുന്നതെ
മ് മ് ഹലോ ആ ഇങ്ങൾത് കറക്റ്റായിട്ട് കേക്ക് ണ്ട്
ആ എനിക്ക് ഇങ്ങോട്ട് തീരെ ശബ്ദം കേക്കാം പക്ഷെ ത് കൊറ പ്പൊ തീരെ ശബ്ദം കൊർ
ഫൈ യായോണ്ടേ അതേയിര്ക്കും റേയ്ഞ്ചിന്റെ പ്രശ്നം വീട്ടിൽ വൈഫൈ ണ്ട്
പ്പം പറഞ്ഞപ്പ എനിക്ക് അത്യാവശ്യം കേക്കാം
ആ ആ ആ ന്നാ ഞാൻ ഒച്ചത്തില മോന് ഉർങ്‌ണ്ട് അപ്പം ങ്ങനൊന്ന് സൗണ്ട് കൊർച്ച് ങ്ങനെ പറയാണേ
ആ ഹാ ഹാ എവിടാ എവിടാ പോയന്ന് പറഞ്ഞെ
ഞങ്ങള് നിലമ്പൂർ പോയി കക്കാടം പോയില് ആ സ്ഥലം കേട്ട് നോ
ആഹാ ഹാ നിലമ്പൂര് പിന്നെവിടാ
കക്കാടം പൊയിൽ ന്നറിയും ഈ തോട്ട് മുക്
കക്കാടം പോയിൽ ല്ല കേട്ട്ട്ടില്ല
കുരിശുമലന്നർഞ്ഞൊരു സ്ഥലണ്ട് നല്ല അടിപൊളി മലേണ് വ്യൂ ള്ള സ്ഥലം അങ്ങനെ ആവുമ്പോ ക്കൊക്കെ പോയിന്നല്ലെ വൈന്നാരം രാവിലെ എർങ്ങീനി രാവിലെ നെലമ്പൂരും തേക്ക് മുസിയ ങ്ങൻത്തോരോ സ്ഥൽത്ത്ക്കൊക്കെ പോയി ആ ആഹ് മക്കളെ കൊണ്ടുപോവാന് ലാസ്റ്റായിപ്പോ പറ്റ് ക്കേഷൻ തീര്നേന് മുന്നേ
ഉം നിങ്ങൾ മാത്രം നിങ്ങൾ തന്നേയിട്ടാണോ പോയെ അതോ ഫാമിലി വേറെ ണ്ടായിര്ന്നോ
ലീലിന്റെ ബ്രദറും ഓലൊക്കെണ്ടേനി ഹസ്ബന്റൊന്നും ഇല്ലേനി ഞങ്ങളങ്ങനെ കസിൻസായിട്ട് പോയതേ
അത് ശരി ഹ അഹ്
ഉം ഉം പിന്നെ ആ ങ്ങനെ വണ്ടി രണ്ട് കാറിലങ്ങനെ പോയി വീവനെ ഒരു നൈറ്റൊക്കാവുമ്പോത്തിന് ത്താന്ന്ള്ള നെൽക്ക് വണ്ടി പിന്നെന്ന് ഒരു പത്ത് പന്ത്രണ്ടണ്യായപ്പൊ ലത്തി വീട്ട്ലെത്തി ചെറിയ മോനെ കൊണ്ടോയിട്ടില്ലേനി മ്മാന്റെട്ത്ത്ക്കാക്കിയതേനി അങ്ങനെ മലിം തൊക്കെ കേറാള്ളതായോണ്ട് മോനെ വീട്ടിലാക്കി പോയക്കേനി
അത് ശരി അപ്പൊ വഴക്കില്ലാർന്നോ കൊച്ചിന്
ഇല്ല ഒര് മ്മാന്റെ ന്റെമാക്ക് ഞാനൊരു മോള ള്ളെ അപ്പ ങ്ങനെ മക്കളൊക്കെ ഭയങ്കര കാര്യാ അങ്ങനെ അവ്ടാക്കിപ്പോയാലും നല്ലോണം നോക്കും
ആ അല്ല കുഞ്ഞിനും കണ്ടില്ലെങ്കി ബഹ് വഴക്കമുണ്ടോന്ന്
ഇല്ല പകല് മാത്രം ആയത്ണ്ട് വലിയൊരു അലമ്പില്ല ഞാൻ പിന്നെ ഉറങ്ങണ അഞ്ച് മണി ടൈമിൽ അങ്ങനെ ഒറങ്ങിയപ് പ്പോ പോയതാ പിന്നെ വന്ന് വുന്നേരം പിന്നെ രാവിലെ നല്ല കളിയിലായിരിക്കുല്ലോ?
ആഹ് ഹ ഹ അയ്ശരി ആഹ്
നല്ലോം കരഞ്ഞു ഉം
ഉം ഉം
പിന്നെ എന്തൊക്കെ രാത്രിേക്കുള്ള ഫുഡൊക്കെ ഉച്ചക്ക് തന്നെ റെഡി ആകൂലേ?
ആ ഹാ ഹാ ആവും ആവും പിന്നെ ആ വൈകിട്ട് പിന്നെ ച ചപ്പാത് ത്തിയുണ്ടാക്കും ചെലപ്പം ഞാന് ചോ ചോറ് തന്നെ കഴിക്കും ബാക്കിയുള്ളവര് അവരാ ഹസ്ബൻ്റും ആഹ് കറി ഇപ്പ എന്തേലും കാണും
ഉം
കടലക്കറിയോ ഗ്രീബീസ് കറിയോ ഇന്നപ്പോ ചിക്കൻ ഉണ്ടായിരുന്നു ആത് കൂട്ടി കഴിച്ചോളും ഉം പിന്നെ വൈകിട്ടത്തേന് ഇനിഎന്തെലും ഉണ്ടാക്കണോ അതോ?
വൈകിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ബ്രെഡ് ണ്ട് ബ്രെഡ് എന്തേലുക്കെ വാട്ടാ വിചാരിച്ചു മുട്ട ഇട്ടാണ്ട്
ആഹാ മറ്റേ നെയ്യ് എങ്ങനെ നെയില് വെച്ച് ഇത് റോസ്റ്റ് ചെയോ അതോ മൊട്ട
അല്ല മുട്ടയിട്ട് മുട്ടേൽ മുക്കിയിട്ടേ രസം ഉണ്ടാവുള്ളു മറ്റേത് മക്കൾക്ക് വലിയ ഇഷ്ടല്ല നെയ്യ് അത് ഇഷ്ട മുട്ടെല് ഇട്ടാണ്ട്ള്ളത് പഞ്ചാരൊക്കെ ഇട്ടിട്ടുള്ളതാവ്മ്പൊ ഉം മോനി ഇപ്പോ ഇവിടെ ഇല്ല കോഴി അങ്ങ ത്തൊന്നുല്ല ഇന്റെ വീട്ടിലില്ല ഹസ്ബൻഡിന്റെ വീട്ടില് ഇങ്ങനെ താറാവും കോഴിയൊക്കെ ഉണ്ട് നെറച്ച്ണ്ട് പശു പോത്തൊക്കെണ്ട് ഉ ഉം ഇവിടെ തൊട്ടടുത്തന്നെ വീട്
ഉം പിന്നെ എന്നാ വേറെ എന്തേലും കൃഷിയായിട്ടൊക്കെ ഉണ്ടോ
കൃഷിയായിട്ട് അങ്ങനെ വല്ല ഒന്നുല്ല ഇല്ല കൊറച്ച് പച്ചക്കറി ആയിട്ട് ഇങ്ങനെ പപ്പായ പിന്നെ ആഹ് അങ്ങനെ ഇതൊക്കെണ്ട് കർ മുളക് ഉം വെള്ളേരി മത്തൻ അങ്ങനത്തൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ
ആഹ ആഹ ആഹ് ഇതെവിടന്നാ നമ്മള് ഇവിടന്ന് പഞ്ചായത്തിന്നൊക്കെ വിത്ത് കിട്ടോ അതോ വേറെവിടുന്നേലും എടുക്കുന്ന ആണോ ഇതിന്റൊക്കെ വിത്തേ പച്ച
അതൊക്കെ ഞമ്മള് ഇണ്ടാക്കണ പച്ചക്കറിന്റെ വിത്ത് തന്നെ ഇടുത്താണ്ട് അങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ണതാ താനെ ഉണ്ടാവ്ണതും ഇണ്ട് പിന്നെ നമ്മൾ കുഴിച്ചിട്ണതും ഇണ്ട് പിന്നെ ഇവിടെ വളം വള ത്തിന് നല്ല ചാണകം ഉണ്ടല്ലോ അതൊക്കെ അണ്ട് ഇട്ട് കൊടുക്കും ഉണ്ട് ഉം ഉം നിങ്ങളെ വീട്ടില് കൃഷിയുണ്ടോ അടു
ഇല്ലില്ല പശുവില്ല ഞങ്ങൾക്ക് ആടു ഉണ്ടായിരുന്നു നേരത്തെ അതിനെ കൊടുത്ത് നോക്കാനുള്ള ഇതുകൊണ്ടേ
ഏഹ്
പിള്ളാർക്ക് പാല് കൊടുക്കാന്നുള്ളതിലാ ആടിനെ വളത്തിയത് പിന്നെ ഇച്ചിരി വലത വലുതായി കഴിഞ്ഞപ്പോ അവർക്ക് പിള്ളേർക്കങ് ഇഷ്ടല്ല
ആഹ് ആഹ് പിന്നെ നല്ലോം പാലൊന്നും കിട്ടൂല ആടിന് ആടിന്റെ അടുത്ത്ന്ന് കുറച്ച് പാലേ കിട്ടുള്ളൂ
ആഹ് ഉള്ളൂ നല്ലതല്ലേ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന്നതിന് വേണ്ടിയാ വളർത്തിയത് അപ്പം ഇച്ചിരി വലുതായി ഇച്ചിരി അറിവായപ്പത്തേന് അവർക്ക്ത് ഇഷ്ടമല്ല ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ അയ്ന്
അയ്നൊരു ചൂര് ചൂരിന്റെ മണാണല്ലോ
ആഹ്ആഹ് അത അപ്പൊ അവർക്ക് ഇഷ്ടല്ല പിന്നെ നമ്മള് വെറുതെന്നെ നമ്മള് വെറുതെ തീറ്റി ഒത്തിരി തീറ്റ വേണം നമ്മള് പറമ്പിലൊന്നും അഴിച്ച് കെട്ടിയാൽ കഴിക്കുകേല പുല്ല് നമ്മള് പറച്ച് കൊണ്ടിട്ട് കൂ ട്ടിലിട്ട് കൊടുക്കണം അങ്ങനെ നമുക്ക് വലിയ ബുദ്ധിമുട്ട പാടായിരുന്നു ആഹ് അങ്ങനെ അങ്ങ് കൊടുത്തതാ പിന്നെ
അപ്പൊ കൂട കൂട് കൂടൊക്കെ ഉണ്ടോ ആടും കൂടൊക്കെ കൊടുത്തോ
ആട്ടും കൂടുണ്ട് അതിപ്പഴും ഒണ്ട് ആടിന്റെ കൂട് ഇപ്പഴും ഉണ്ട് അതിനാത്ത്പ്പൊ വെറക് ഒക്കെ പെറുക്കി എടുത്ത് വെക്കുവാ ആഹ് പിന്നെ കോഴിയൊണ്ട് താറാവൊണ്ട് അങ്ങനെ
ഉം ഉം ഏഹ് താറാവൊക്കൊണ്ടോ
ഏഹ്
താറാവ് ണ്ടോയ്ച്ച
താറാവുണ്ട് താറാവുണ്ട് താറാവ് മുട്ടയിടാറായില്ല ഉം
വെള്ള കളറാ അല്ലെങ്കിൽ സാദാ തറാവോ നാടൻ താറാവോ
സാധാ താറാവില്ലേ നമ്മുടെ നാടൻ അത് അത്
അതിറ്റള് വെള്ളൊക്കെ വാണ്ടേ ഇങ്ങനെ
ആഹ് വെള്ളം നമ്മളിവിടെ അവർ ക്ക് ഒള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ വെള്ളം പിടിക്കുന്ന വലിയ ടാങ്കുണ്ടെ അതിന്റെ താഴത്തെ താഴെഭാഗം കട്ടൈയ്ത്ട്ട് ഐന്റാത്ത് വെള്ളം നിറച്ച് ഇട്ടേക്കുവാ വല്ല്യ ടാങ്കിന്റെ
ഏഹ് ഐറ്റങ്ങക്ക് എന്താ ഈ അരീം ഇതൊക്കെന്നേക്കുംലെ കൊട് ക്കാ ചോറ് ഒക്കെ എയ്ക്കുലെ കൊട്ക്കാ.
ചോറ് ഈ പഴെ പഴഞ്ചോറ് ഏഹ് ഇത് കഴിക്കത്തില്ല. ചെലെത് കഴിക്കും ഇത്ങ്ങെൾ പഴഞ്ചോറ് ഇട്ട് കൊട്ത്താ അത്ങ്ങെക്ക് വേണ്ടാ അത് പോലെന്നെ നമ്മെൾ ആഹ് അരിയൊക്കെ കഴിക്കും അരി ഇട്ട് കൊടുത്താ കഴിക്കും നമ്മള് പഴഞ്ചോറ്. അല്ലെ ഇതിന്റെ മുമ്പ് ഞങ്ങെക്ക് താറാവ് ഒണ്ടായിര്ന്ന് അത് അത്ങ്ങെൾ എല്ലാം കഴി ക്ക്യായിരുന്നു പഴഞ്ചോറൊക്കെ ഇട്ട് കൊട്ത്താ കഴി അത് വെച്ച് നമ്മള് ഇട്ട് കൊട്ക്ക്ന്നെയാ അപ്പം വേണ്ട കഴിക്ക ത്തില്ല കെടക്ക്ന്നെത് ഇട്ട് കൊട്ക്ക്ന്നെ അവ്ടെ തെന്നെ കാണും പിന്നെയ് നമ്മൾ മീനൊക്കെ വാങ്ങിക്കിമ്പോ അത് ഇങ്ങനെ ചെറുതായിട്ട്. മുറിച്ച് മുറിച്ച് അയിന് ഇട്ട് കൊടുക്കുവായിരുന്നു നേര്ത്തെയിന്. ഇത് പഷെ അതും കഴിക്കത്തില്ല. അത് ഇങ്ങെൾ ഈ പറമ്പിക്കൂടെ നടന്ന് ഈ പുല്ലിന്റെ നാമ്പൊക്കെ ഇങ്ങനെ.
ചെറെ കോഴിക്കളെ വാങ്ങിയെതാ.
എന്നാ ഡോ.
ചെറിയ ചെറെ താറാവ്കളെ വാങ്ങിയെതാണോ? അല്ലെയ് വിരീച്ചതോ? ഏഹ്.
ആഹ് അത്യാവ്ശ്യം ഒര് മീഡിയം വെൽപ്പം ഉള്ളത്. മുട്ടയിടുന്ന പാകവായി ഇപ്പം എന്തോ?
അങ്ങനെ ചെറെ മക്കളെ വാങ്ങിയെതായിരിക്കും ലെ
ആഹ് തീരെ കുഞ്ഞ് അല്ല നമ്മെൾ ഈ ഇതിലെ ഇങ്ങനെ കൊണ്ട് വെരും വിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുവല്ലോ.
ആഹ് ആഹ് ആഹ് ഇവെടിം അങ്ങനെ വാങ്ങിയെതാ അങ്ങനെ രണ്ട് ജോഡിക്ക് ആറ്
ആഹ് അത് അത് തെന്നെ അങ്ങനെ തന്നെ ആദ്യം രണ്ട് ജോഡി വാങ്ങ്ച്ചു പിന്നെ രണ്ടെണ്ണം കൂടെ വാങ്ങിച്ച് അങ്ങനെ.
ഇറ്റെങ്ങൾ മുട്ട വിരിയാന് മാണ്ടി പെര്തോ? പൊര്തി ഇര്ക്കോ? പൊര്തി ഇര്ക്കോ?
പൊരിന്നി ഇരിക്കോന്ന് അറിയത്തില്ല മുട്ടയിടാൻ തൊടങ്ങിട്ട് ഇല്ലല്ലോ? അത് കാരണം താറാവ് അങ്ങനെ പൊരുന്നിയിരിക്കത്തില്ലല്ലോ?
ആഹ് ഇല്ല അമ്മെൾ കോഴി എങ്ങനെ കോഴിന്റെ ഇതിന് കൂട്ടത്തിൽ വെച്ചൊട്
അതു പോലെ തന്നെ അത് ഇങ്ങെൾ മൊട്ട നടക്ക്ന്ന വഴി ഒക്കെ മൊട്ട ഇട്ടിട്ട് പോവു അല്ലോ കോഴിയെ പോലെ ഇങ്ങനെ സ്ഥലം നോക്കി ഇരി ത്തൊന്നും ഇല്ലല്ലോ? ആഹ് അങ്ങനെ ഇട്ടിട്ട് പോവുമ്പോ മിക്കവാറും നേര്ത്തെ ഉണ്ടായിരുന്ന തറാവും അങ്ങനെ ചെൽപ്പം നമ്മെൾ നടക്കുന്ന വഴിക്ക് മൊട്ടയൊക്കെ കാക്ക കൊത്തുമ്പഴായിരിക്കും കാണുന്നെ.
ഇന്നാ ഇഞ്ഞ് ഞങ്ങ
ആഹ് ചെലത് രാത്രി മൊട്ടയിടും ആത്രി മൊട്ടയിട്ടാ നമ്മൾ രാവിലെ കൂട് തൊറക്കും നമുക്ക് കിട്ടും. ആഹ് അല്ലെങ്കി ഇതുപോലെ കാക്ക കൊണ്ടോവും. ആഹ് ആഹ് ആന്ന് ആഹ്.